ഹലോ ഹലോ ഹലോ?
ആ എന്താണ്ട വർത്താനൊക്കെ? കേട്ന്നോ? കേൾക്കണ്ടോ?
ഹലോ?
കേൾക്ണ്ടോയിക? ആഹ കേൾക്ക്ണ്ട്, കേൾ
ആ എനിക്ക് കേൾക്കണ്ട്, പറയ്.
കടന്ന പോയി.
സൗണ്ട് കുറച്ച് കുറവാണ്.
ഇപ്പം കേൾക്ക്ണ്ടോ?
ഹലോ?
സൗണ്ട് ഇപ്പം കേൾക്കണ്ടോ?
ആ, ഇപ്പൊ കേക്ക്ണ്ടേ.
ആ ആ ഞാൻ ആദ്യ അല്ല, എന്തൊക്കെയ ഉണ്ട്? എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചോ?
ആ, ഫുഡൊകെ കഴിച്ച് കിടന്ന്. അങ്ങനെ
പിന്നെ, ചായന്ത്കെല എന്താ ചോറിനൊക്കെ സ്പെഷ്യല്?
ചോറിന്ന് ഫിഷ്ണ്ട്, മീൻുണ്ട്... മീന്, മീന്!
എന്റെ പിന്നെ ഗ്രൂപ്പിലൊന്നും ഇതല്ലാത്തെ? എന്തേ ഇന്നല ഇത്തെ പരിപാടിക്കൊന്നും വന്നില്ലല്ലോ?
ആ, പരിപാടിക്ക് വരാൻ പറ്റില്ല. കൊറച്ച് തിരക്കേയ്നു. മഴ കുറവാണേക്കുറി. മഴയില്ലല്ലോ. അവിടെ മയയുണ്ടോ?
ഇവിടെന്ന് നല്ല വെയില്.
സ്ഥലം എവിടെ?
ആ, പിന്നെ, എല്ലാ ചായയൊക്കെ എല്ലാ ചോറിന എന്താ സ്പെഷ്യൽ? ഒന്നും ആക്കിയിട്ടില്ല!
ഇല്ല, സ്പെഷ്യലൊന്നുല്ല. ഇന്നകൊന്നൂല്ല. ഇന്ന് ഇനി... നാളെ ഞായറാഴ്ച്ചല്ലേ, എല്ലാരുംള്ള ദിവസം! അപ്പൊ... നിങ്ങളവിടെ മഴ കുറവാണല്ലേ? മഴുണ്ട? ആ നിങ്ങള ഇവിടെ മഴ കുറവാണോ? അതോ മഴ ഉണ്ടോ?
മഴ ഇല്ല, കുറവാണേ...
ആ എല്ലോട്തും മഴ കുറച്ച് കൊറവാണിക്കുറി.
ആ
ഒന്ന് കണ്ടില്ലേ വാർത്തെ ഇതിലൊക്കെ? പിന്നെ, വെള്ളല്ല ഇത്!
വെള്ളത്തിന്റെ...
വെള്ള ആ വെള്ളത്തിന്റെ ക്ഷാമം, പിന്നെ ഭൂകമ്പൊക്കെ...
ആണോ? എന്താ? എവിടെ എന്തായി?
കാശ്മീര്, അങ്ങനെ സ്ഥലത്തൊക്കെ കുറേ തരും... ആ
എന്താ ചെയ്യ... എവിടെൊക്കാ പോകുന്നുന്ന് അറിയില്ലല്ലേ?
ഇല്ല, അങ്ങനെക്കെരു കാല ഘട്ട... ഉം! കാലാവസ്ഥക്കും എല്ലാത്തിനും ഓരോ പ്രശ്നങ്ങള്ൾ...
അതന്നെ! അതന്നെ സമാധാനം! ജീവിക്കാനുള്ളരിത് വരട്ടെ...
അതന്ന ഒരു സുഖ ഇല്ല ആ മക്കള കിടന്ന്
ഉം ഞാൻ കിടന്നോടന്ന് പണീറ്റാ നീ ഇങ്ങനെ കോള ചെയ്തപ്പേ കൊറയാലോ സംസാരിച്ചിട്ടേ
ആ അതെ
പരിപാടിക്ക്ന്നല്ല വന്നിട്ട ഇല്ല അപ്പൊ അന്നേ ഒന്ന് വിളിച്ചിട്ട് കിടക്കാമന്ന് വിചാരിച്ചതാ
ആ പരിപാടിക്ക് വരാൻ പറ്റിയില്ല
ല്ല വീട്ടന്ന്
ആ വിട്ടന്ന് വിട്ടതെ വിടായിറ്റല്ല എനിക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു
ആണോ രണ്ടു മൂന്നാല ആൾക്കാര അങ്ങനെ വരാതെ നിന്നിന്നു മഴായി മച്ചാന്ന് പറഞ്ഞ് അവിടേക്കൊക്കെ വേണ്ടീന്ന് പറഞ്ഞ്
ആ അവിടെ മഴ ഉണ്ടില്ലേ എവിടെ മഴ കുറവാണ് ഇന്നലെ ചെറുതായിട്ട് പോയിന്നന്ന് ഇ ഭയങ്കര വെയിലാണ് ഫുൾ വെയിലാണ് വെയില് പറഞ്ഞ പെരും പെരും പൊള്ണ വെയില് പക്ഷെ മഴ തില്ല ഉ വേനൽക്കാലക്ക പോ വെള്ളമൊക്കെ കരറ് ഇടക്ക ഇടക്ക് പോണണ്ടല്ലോ
ആ ഇനിപ്പൊ വാറും
വൈദ്യുതി ഉം വൈ കറന്റൊക്കെ കുറവാണ്
ആതന്നെ
പിന്നെ മക്കളൊക്കെ കടന്നാ
ഓ കടന്ന് ഓ ചോറൊക്കെ തിന്ന പിന്നെ ചപ്പാത്തിയാക്കൂല രാത്രി
അങ്ങനെയൊന്നല്ല എല്ലാരും അവർക്ക് ഉ്മാക്ക ഉപ്പാക്കും ഉപ്പ അങ്ങനെ ഉ് എന്തേലൊക്കെ ഉണ്ടാക്കോ ചക്കക്കൂട്ടാന്
ഏ എല്ലാ ഫ്രണ്ട്സുകളും ചക്ക കൂട്ടാന്റെ ആൾക്കാരാണ് റബേ ഇത്ര ഫ്രണ്ട്സുകളണന്ന് ചക്ക കൂട്ടാന്
ആഹ അവിടെ ഡെലി പ കാലത്ത് ആഹ ഈ കാലത്ത് പിന്നെ
എല്ലാരും വിളിച്ചപ്പള്ളൊക്കെ ചക്കക്കൂട്ടന്റെ വർത്താനം പറയാ ചക്കക്കു ട്ടാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് റെസിപ്പി
ചക്കക്കൂട്ടാന് എന്താ ഉമ്മ കൂടുതൽ ഇണ്ടാക്കല് ഞാൻ പിന്നെ അങ്ങനെ നമ്മൾ എങ്ങനെ പിന്നെ അരിഞ്ഞിട്ട് ആഹ അരിഞ്ഞിട്ട് മഞ്ഞളിട്ട് തീമക്കും എന്നിട്ട് പിന്നെ ആഹ പച്ച പഴുത്ത വെക്കങ്ങള് കൂട്ടം വെക്കു
എനിക്കറിയില്ല എങ്ങന ഞാന എനിക്ക് ആ സാധനം ഇഷ്ടല്ല ഞാനാ കഴിക്കലുല
ഇല്ല ഏ ഇങ്ക് ഭയങ്കര ഇഷ്ടാ കൂട്ടാനല്ല പഴുത്തത്
പഴുത്തത് രസണ്ടാവും ആ അത് പിന്നെ കൊഴപ്പമില്ല മറ്റേ ചക്കക്കൂട്ടാനെ നോക്കല്ലേ പച്ച നന്ന പച്ച ഉപ്പേരിയാക്കിട്ട് അയൽവാസി കൊണ്ടിത്തന്നേനു അപ്പൊ കുഴപ്പമില്ലാത്ത ടെസ്റ്റ്‌എനി തിന്നാൻ കഴിഞ്ഞിരുന്നു
ആഹ ഞമ്മള് വെക്കുമ്പള്ളല്ലേ ലേസല്ലാത്ത വേറെ ആരെങ്കിലും വെച്ച് വരുമ്പോ എല്ലാ രസാ ഞമ്മളത് വെച്ച് കൊഴങ്ങി വെച്ച് നമ്മ നമ്മൾന്നെ തിന്നുമ്പോ അതൊരു
പുത്തമ്മളെ വിയിങ്ങി
അതേപോലെ വീട്ടിപ്പോ ഇമ്മാര് ഏതേലും ഉണ്ടാക്കുമ്പോ അതിന്റെ പ്രത്യേക ടെസ്റ്റ്
അതന്നെ അതിന് മറ്റേ ഇതിന്റോക്കെ മ്മള് ഉണ്ടാകുമ്പോ എങ്ങനെ മറ്റുള്ളോർക് ടെസ്റ്റ് ആവുട്ടോ മറ്റുള്ളോർക്കൊ ടെസ്റ്റ്
അതെ പ്പം ഇങ്ങളന്ത ന്ന് സ്പെഷ ഇങ്ങള്ളന്ന ണ്ടാക്കിയെ ഞമ്മളെന്താ മന്തി ബിരിയാണിയക്കെ വക്കും അതൊക്കെ തന്നെ ഇങ്ങൾ ഇന്നാ സ്പെഷ്യൽ ണ്ടോ
ഇന്ന് പ്രത്യേകിച്ച്ന്ന്റയാൻ സ്പെഷ്യല ഒന്നുല്ല ഇതാ കറി ചോറ് ഉപ്പേരി മീൻ പൊടിച്ചത് മത്തി വറ്റിച്ച അത്രെ സ്പെഷ്യൽ ത്തി പറ്റിച്ചതൊരു സ്പെഷ്യലാക്കി വച്ച ആ ന്ന് ക്ലാസ്സ്ണ്ടയ്ന്യൂ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു മത്തി പിന്നെ മറ്റേ എന്താണ് ഇത് പെറ്റച്ചിട്ട് കുരുമുള കുരുമുളൊക്കെ ഇട്ടിട്ടേ നല്ല പറ്റച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിന്യൂ അത് ആഹ ഉം അഹ് എല്ലർും ഇഷ്ടായി ഏ ക പ്പി കളറില് ഇനി യൂട്യൂബ് കണ്ടിട്ടുണ്ടാക്കിയത് അടിപൊളിയായി ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് താളിച്ച് ചട്ടി തന്നെ ചെറിയ കുഞ്ഞ് ചട്ടിലും വെച്ചപ്പോ സെറ്റ ആായി അത് അതിനേനൂവിടെ ടാട്ടി അതൊരു സ്പെഷ്യൽ ആയിട്ട് എടുക്കുക ഉം ഇങ്ങഹ് ചക്ക കൂട്ടാൻ ആണോ ഇഷ് സ്പെഷ്യൽ ലേ ഏ പോയോ ഹലോ പോയോടോ ഹലോ കട്ട് ചെയ്യേണ്ട കേൾക്ക്‌ണ്ടോ